ഹലോ ആ കേൾക്കുന്നില്ലേ കേൾക്കുന്നുണ്ട് എനിക്ക് കേൾക്കുന്നുണ്ട് ആഹ്
ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ നമ്മളിപ്പ ഇന്ന് സംസാരിക്കുന്ന സബ്ജറ്റ്
ആഹ് ആഹ് പാചകത്തെ ആ പാചകം പാചകം ഉം ഉം
ആഹ് ആഹ് എന്നാൽ ഏ എന്നതാ പാചകം ചെയ്യുക എന്തൊക്കെയാ ഫേവറേറ്റ്
അങ്ങനൊരു ഫെ ഫേവറേറ്റ് ആയിട്ടൊന്നുമില്ല നമ്മൾക്ക് ഇവിടെ ആഹ് ഉം പിന്നെ പച്ചക്കറി മാത്രവല്ല ഉം മാംസം മത്സ്യം അതെല്ലാം ഉപയോഗിക്കും പഷെ ആഹ് ല്ലാം അധികം മത്സ്യം വേണോന്നൊന്നുമില്ല കു കുട്ടികൾക്കൊന്നും അധികം വേണോന്നില്ല എന്തായാലും ഞായറാഴ്ച എല്ലാ ഞായറാഴ്ച എന്തായാലും ഏ പിന്നെ കൊ ഇത് കോഴി ഇറച്ചി എന്തായാലും വേണം ഞാൻ പിന്നെ അത് മോന് എന്തായാലും പിന്നെ പൊരിക്കാനായിട്ട് എടുത്ത് വെക്കണം ഫ്രീ എടക്കെടക്ക് അവന് എല്ലാ ദിവസവും പച്ചക്കറി അധികം കഴിക്കൂല ഉം ഇതാണെങ്കിലും അധികം ഒന്നും വേണ്ട പക്ഷേ പൊതുവേ അവന് സ്കൂള് പോകുമ്പൊ എല്ലാം എപ്പോഴും ചോറിന് പകരം പിന്നെ നെയ്‌ച്ചോറിന്റെ ഇതില്ലേ നമ്മള് നേരിയ അരീനെ കൊണ്ടില്ലേ ഐറ്റംസ് തന്നെ ആക്കി കൊടു ഇത് ചോറ് ബിരിയാണി പോലെയും നെയ്ചോറ് പോലെയും എല്ലാം കൊറ ച്ച് ഓനായി അവനായിട്ട് കൊറച്ച് ഇങ്ങനെ ആക്കി കൊടുക്കും അപ്പൊ സാധാരണ ചോറിനോട് ഒരു മടുപ്പ് പോലെയാണ് അധികം കഴിക്കൂല സാമ്പാറ് പപ്പടം എല്ലാം ഉണ്ടേൽ കഴിക്കും ആഹ് ആഹ് സാമ്പാറും പപ്പടവും എല്ലാണെങ്കിലും പച്ചക്കറി ഇഷ്ടാണ് അതെല്ലാം കഴിക്കും
ആഹ് ആഹ് ഞാനിങ്ങനെ എടക്കെടക്ക് ഓരോ പരീക്ഷണങ്ങള് നടത്തും യൂട്യൂബ് അല്ലേ ഉള്ളത് യൂട്യൂബ് ഇൻസ്റ്റായിൽ കാണുന്ന ഇവിടെ ഇരുന്ന് പരീ
ആഹ് അതെ അതെ അതിലൊക്കെ ഓരോന്നെല്ലാം പിന്നെ ഫ്ലോപ്പായി പോവാറുണ്ട്
ആഹ് ഞാനൊരു തവണയേ മറ്റേ ദോശ ഉണ്ടാക്കിയപ്പോ കളറ് ചേർത്ത് ഉണ്ടാക്കിയേ
ആഹ് ആഹ്
മറ്റേ മഞ്ഞള് പൊടി ചേർത്തിട്ടേ ഉണ്ടാക്കി സംഭവം ഒട്ടിപ്പിടിച്ചിരുന്നു അത്രയും മാവ് പോയി പിന്നെ ഒരു തവണ ഈ ക്യാരറ്റ് അല്ലല്ല ബീട്റൂട്ട് ബീട്റൂട്ട് അര ച്ചിട്ട് അതിന്റെ നീര് ചേർത്തിട്ട് ഉണ്ടാക്കി ഇതേ മക്കളെ റെഡ് കളർ ദോശയാന്ന് പറഞ്ഞോണ്ട് കൊടുത്തു ആഹ് പിന്നല്ലാതെ ആ കളറൊക്കെ ആയപ്പഴേ പിന്നെയാ ഞാ ഞാനീ ഇൻസ്റ്റായിൽ കണ്ടു മറ്റേ ഇടിയപ്പം ഉണ്ടാക്കുവേലേ ആഹ് ഇടിയപ്പം ഉണ്ടാക്കുമ്പം അതിനതിനകത്ത് ഈ പല കളറില് നമ്മള് ഉണ്ടാക്കുവേലേ
ആഹ് ആഹ്
ഓരൊറ്റ ഇടിയപ്പത്തേല് പല കളറ് വരുന്നത്
ആഹ്
ആഹ് എന്നാ അതിന്റെ എന്തോ ഒരു പേരുണ്ടല്ലോ ഇൻസ്റ്റായില് ഇങ്ങനെ കണ്ടതാ ഈ
എ എന്താ ചേർക്കല്
വളരെ അഹ് ഒന്ന് മഞ്ഞൾ പൊടി അല്ല മഞ്ഞൾ പൊടിയല്ലാ മറ്റേ ബീറ്റ്റൂട്ടില്ലേ ബീറ്റ്റൂട്ട് ആഹ് ബീറ്റ്റൂട്ട് അത് മറ്റേ ഇത് ജ്യൂസ് പോലെ ആക്കിയിട്ട് അയ്ൻ്റെ ജ്യൂസ്. ഏഹ് പിന്നെ മറ്റേ എന്നന്താ ബീറ്റ്റൂട്ട് ക്യാരറ്റ്
ആഹ്.
പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റംസുണ്ട്. അഞ്ച് അഞ്ചെണ്ണവാ ആയിനാത്ത് പറഞ്ഞേക്കന്നെ. ആഹ് ഇല്ല ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഇത് പാചകം ചെയ്യണമെന്ന് കരുതി യെടുത്ത് വെച്ചേക്കുന്നതാ.
ത്തായാലോ അ തിന്റെയല്ലാം ആ ജ്യൂസ് വരുമ്പോ അതിന്റെ ഒരു ചൊവ വരുവല്ലോ.
ആഹ് അല്ല പക്ഷെ ഇത് കൊഴയ്ക്കാൻ നേരവേ ഇടിയപ്പത്തിന് നമ്മൾ കൊഴയ്ക്കുവേലേ. അന്നേരം ഈ അൻ ആഹ് അഞ്ചു ബോളായിട്ട് ഈ ഫ്ലേവർ ചേർത്ത് കൊഴച്ച് മാറ്റി വെക്കണം. എന്നിട്ട് ആദ്യ ത്തെതവണ ഇടിയപ്പം കു കറക്കാനായിട്ട് എടുക്കുമ്പോഴത്തിന് ഈ അഞ്ചയിറ്റവും നമ്മള് അയിനാത്ത് ഇട്ടിട്ട് വേണം കറക്കാന്. ഓരോ ചെറിയ ബോള് വെച്ചിട്ടിട്ട്. ആഹ് അന്നേരം ഇങ്ങനെ വരൂന്നാ അവര് പറഞ്ഞേക്ക്ന്നത്. അതനുസരിച്ചൊന്ന് ചെയ്യണൊന്ന് കരുതിയിരുന്നു പിന്നെ ചെയ്തില്ല.
പിള്ളേരത് കാണുമ്പം ണ്
ആഹ് അതെ അവന്മാര് ആ അവര് കഴിച്ചോളൂല്ലോ. പല വെറൈറ്റി ആയിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോഴേ.
പൊതുവെ ഭക്ഷണം കഴി ക്കോ കൊറവാണ്
ആഹ് ബെസ്റ്റ് കഴിച്ചതുവാ. ടി വി ഓൺ ആകാണെങ്കി കഴിച്ചോളാന്ന് പറയും ആ ഓണാക്കുന്ന സമയത്ത് ഞാൻ കുത്തി കേറ്റി ചെലപ്പോ
ത്തെ ഭക്ഷണല്ലേ വേണ്ടു നമ്മള് ഫാസ്റ്റ് ഫുഡ്. ആഹ് അൽഫാമ് മന്തി അതെല്ലാം ഉം അതൊ ക്കെല്ലെ വേണ്ടത്. നമ്മള് ആക്കുന്ന ഫ്രൈയെന്നെ അവർക്ക് ഇഷ്ടല്ല. അത് വേറെ ന്നാ ണ വീട്ടിലേത്തെ ഫ്രൈക്കി അത്ര ടേസ്റ്റ് വരില്ലല്ലോ.
ആഹ് അതെയതെ.
പൊതുവേ ഭക്ഷണ കാര്യല്ലാം ഇപ്പോ എല്ലാം അതിനനുസരിച്ച് പിള്ളേർ ക്ക് പിന്നെ ഇപ്പ കാണൂല കൊറച്ച് കഴിയുമ്പോ അറിയാ. തീ ഇപ്പ പ് ആഹ് ഇതന്നെ കണ്ടിന്യൂ ഇത് ഡെയിലി ഇതന്നെ കഴിച്ചാല് എന്റെ ഒരു ഫ്രണ്ടിന്റെ ഉം വല്യ മകനാന്ന്. അമ്മക്ക് ജോലി കഴിഞ്ഞിട്ട് വരാന് വൈകുന്നോണ്ട് ഫുഡ് ഇതെ ഭക്ഷണം പൊറത്ത് ന്ന് വാങ്ങി വാങ്ങി വാങ്ങി അവസാനം എന്തോ ക്രിയാറ്റിൻ കൂടിയോ അങ്ങനെ എന്തോര്
ക്കേണ്ടല്ലേ
അങ്ങനെക്കേ കൊഴപ്പം വന്നു ഈഹ് സ്ഥിരം ഹോട്ടൽ ഭക്ഷണം കഴിക്കുമ്പോ.
ആഹ് ഹാ ഹാ.
ങ്ങനെ അങ്ങനെ സ്ഥിരം കഴിക്കുമ്പം പല അസുഖം വരും. അങ്ങനെ മോന് പണ്ട് ഇതുപോലെ ഒരു വയറു വേദന വന്നിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ഈ ഈ വലത് ഭാഗത്ത് സൈഡില് അപ്പൻ്റ് സ് അല്ല വേറെന്നെണ്ടൊരു മെസൻ്റിക്നോട്‌സ് ന്ന് പറഞ്ഞിട്ട് ഒര് കാര്യങ്ങള്ണ്ട്. ബേക്കറി പലഹാര എല്ലം സ്ഥിരമായിട്ട് കൊടുത്താല് അത് ഇങ്ങന ഒരു കടലമണി പോലത്തെ സാന അതെല്ലം വീർത്ത് വന്നിട്ട് വയർ വേദന വരും പിന്നെ ഡോക്ടർ പ്രധാനായി ട്ട് പറ്ഞ്ഞത് ബേക്കറി ഭക്ഷണം കൊടുക്കണ്ടന്നാണ്.
ആഹ് അല്ല നമ്മള് വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കൊടുക്കുന്നാ ഏറ്റവും നല്ലത്.
ഉം കോൺഫ്ലേക്സ് അതൊക്കെ ഇല്ലേ അതൊക്കെ ക ദിവസം കൊട് ത്താല് അത് അയില് പ്രി പ്രിസർവേറ്റീവ്സും പല കാര്യങ്ങളും ഇല്ലാന്നാ ങ്ങനെ മോന് അങ്ങനെ വയറ് വേദന വന്നിറ്റുണ്ടായി. കോൺഫ്ലേക്സ് സ്ഥിരമായി കൊട്ത്തോണ്ട് ഇണ്ടായിന് സ്കൂൾ അവന്. പാല് ഇട്ടിട്ട് കൊടുക്കേർന്നു കൊണ്ടന്ന് നമ്മക്കും നല്ല എളുപ്പല്ലേ.
ആഹ് ആഹ് അതെ. ഇത് ഒരടക്ക്യ് ഇത് ഇങ്ങനെ തന്നെയായിര്ന്നു നാല് മണിക്ക് സ്കൂള് വിട്ട് വരുമ്പോഴത്തേനുവേ. എന്തെങ്കിലും സ്നാക്സ് മേടിച്ചോണ്ട് വരും. അതും ചായയും കുടിക്ക്ക അത് തന്നെ ആയിരുന്നു പരിപാടി.
മായിട്ട് ഇല്ല എടക്. എടക്കെല്ലം കൊടുക്ക പിള്ളേരല്ലേ.
ആഹ് ഇല്ല ഇത് സ്കൂളീന്ന് സ്കൂളീന്ന് വന്ന് കഴിയുമ്പഴേ ഇതാ പരിപാടി. അങ്ങനത്തേനും ഏ ഹസ്ബന്റ് മേടിച്ചോണ്ട് വരും അപ്പൊ ഇങ്ങനെ ഇങ്ങ് കൊട്ക്കും.
ഈ മാഗി തന്നെ ഒരു പ്രത്യേക റെസിപ്പിയില് ആക്കാൻ പ റ്റും നമുക്ക് പച്ചക്കറി എല്ലം മുറിച്ചിട്ട് വെച്ച് കാരറ്റ് ഉം ഉം ഇത്. കബേജ് ഇത് ക്യാപ്സികം ഇതെല്ലാം ഉള്ളി ഉള്ളി എല്ലാം നല്ല. സ്ക്വയ്റായിട്ട്ങ്ങനെ മുറിച്ച് വെച്ച്. പിന്നെ വെളുത്തുള്ളി പിന്നെ കട്ടെയ്തിട്ട്. സൺഫ്ലവർ ഓയിലോ ബട്ടറ്ലോ. ഏതെങ്ങ് ഒന്നില് ഇങ്ങനെ വഴറ്റോ വെളുത്തുള്ളി വഴറ്റോ അപ്പൊ തന്നെ നല്ലൊരു ഫ്ലേവർ വരും മണം നല്ല ഒര് മ വരും. അന്നിട്ട് ഈ പച്ചക്കറികൾ നല്ല ഹൈ ഫ്ലെയിമില് ജസ്റ്റ് ഒന്ന്. വ വെട്ടിയെടുക്കുവ അയില് കുരുമൊളക് പൊടിയും ഉപ്പു പ്പൊടിയും മാത്രം ഇടുക. അത് പിന്നെ മാഗി പ്രിപ്പയ്റെയ്തിട്ട് അവിടെ വെക്കുവാ ആ സാധാര്ണ പ്രി റെഷൻ ചെയ്യും പോലെന്നെ വെച്ചിട്ട് ഈ ഇണ്ടാക്കിയതിൽ വേണങ്കിൽ ചീസ്ണ്ടെങ്കിൽ. ചീസും ഇടാ അതില് മെൽട്ടായിക്കോളും ഈ പച്ചക്കറിയില് ആ ചൂടില്. എന്നിട്ട് ഈ മാഗിയിലേക്ക് മിക്സെയ്തിട്ട് കൊടുക്കുമ്പം മാഗി അ ന്റെ. കൂടെം ഈ വെജിറ്റബിൾസും കൂടി പച്ചക്കറിയും കൂടി ശരീരത്തിലേക്ക് പോവുല്ലോ അപ്പോ നല്ല. മണ നല്ല ഫാസ്റ്റ് ഫുഡ്ന്റെ നല്ല മണായിരി
ഹ. ആഹ് ബാഗി ഞാന് എടക്ക് മേടിച്ചു കൊടുക്കുന്നുണ്ട് മാഗി. മാ അതും സ്ഥിരം കഴിക്കര്തല്ലോ ഏ.
പച്ചക്കറി ഇതു പോലെ ആക്കീട്ട് ചേർക്കണം.
ആഹ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലേ ഡയറക്റ്റ് അതല്ലാതെ റെഡിയാക്കി കൊടുക്കുവ ചെയ്തി
ആഹ് അതെ അതെ അതെ പക്ഷേ ചെറിയ കുട്ടിയേക്ക് നമ്മളെല്ല ചെറുത്ണ്ടാവുമ്പം അങ്ങന്നെ. പച്ചക്കറിയൊന്നും അധീക ഇഷ്ടല്ല അല്ലെ നമ്മൾക്ക് ചെറ്പ്പത്തില്. ക്കേരറ്റ് ആ ങ്കിലും അതിന്റെ നല്ലൊരു ചൊവ പോലെ തോന്നല്ണ്ട് പണ്ട് പക്ഷെ ഇപ്പ എല്ലം ഭയങ്കര ഇഷ്ടാ.
ആഹ്.
പണ്ട് എതെ ഈ പിള്ളേർക്ക്.
ആഹ് ഇവമാർക്കെല്ലാം അ പച്ചക്കറിയോട് താല്പര്യം ഇല്ല. എറ്ച്ചി മീൻ മൊട്ട അങ്ങനെ തൊടങ്ങിയ സാധനങ്ങൾ മാത്രം മതി. ആഹ് ആ അതിന് കെടന്ന് കോ പ്പയെ ഞാൻ വഴക്ക്ണ്ടാകും.
ഹ്മ്മ് ഹ്മ്മ് ഹ്മ്മ് ഇപ്പ എല്ലട് ത്തും ബിരിയാണി, ബിരിയാണി പോയിട്ട് ഇപ്പ അൽഫാം മന്തിയിലേക്ക് എത്തി
ആഹ് അതെ അതെ, ഹ്മ്മ് ആഹ് അങ്ങനെയുള്ളതൊക്കെ സ്തി സ്ഥിരം മേടിച്ചു കൊടുത്താൽ അത് പണി കിട്ടുവല്ലേ
അതെ അതെ, അതെ, പിന്നെ വീട്ടിന്ന് പക്ഷെ നമ്മളന്നെ ആക്കാൻ പഠിക്കും ബിരിയാണി ആക്കാൻ അറിയില്ലേ
ആഹ് അറിയുക്കെ ചെയ്യാം പക്ഷെ ഞാനതിന് വേണ്ടി മെനക്കെടാറില്ല
ഞാനിഇതിന് ഇവന് സ്കൂളിൽ പോകുന്ന സമയത്തന്നെ രാവിലെ ഫ്രൈഡയ്സും ബിരിയാണിന്ന് പറഞ്ഞാ കൊറച്ചൊരു ചിക്കൻ ഇണ്ടെങ്കിൽ ഒര് നാലഞ്ച് പീസ് ഇണ്ടെങ്കില് കൊറച്ച് ഉള്ളി താക്കാളിയെല്ലാം വഴറ്റീട്ട് ചിക്കന് അതിലിട്ട് നന്നായി വഴറ്റി മല്ലി മല്ലിയില അതെല്ലാം ആക്കി റൈസ് ആക്കി രാവിലെ എന്താ രാവിലെ സ്കൂളിൽ പോകുമ്പോ അതാ കൊട് ത്ത് വിടല് ഇവന്റെ പോ ആഹ് ബോക്സ് തൊറക്കുമ്പോ ബാക്കിലെ കുട്ടിയേൾക്ക് ഇതിന്റെ മണം അടി ക്കുമ്പോ അവർക്കായിരിക്കും പ്രശ്നണ്ടാവ കൊറച്ച് ഹ്മ്മ് ഇതേപോലെ തന്നെ ഏഹ് ബസ്മതി റൈസെന്നും ഒരു രാവിലെ കൊറച്ച് എപ്പളും പണി തന്നെയാ രാവിലെ അതാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് ആഹ് ബ്രേക്ക്ഫാസ്റ്റ് വേറെ ആക്കണം പിന്നെ ഉച്ചക്കയ്ത്തെക്ക് നമ്മള് വെ ല്യ ചോറും കറിയും പണി വേറെ
ആഹ് ആഹ് ആഹ്
അങ്ങനെ എപ്പളും ഇതന്നെ ആയിരിക്കും ആഹ് മോള് രാവിലെ പോകുന്നു ണ്ടെങ്കില് മോള് കോളേജിലൊര് എട്ട് മണിക്ക് പോകും അപ്പൊ അവൾക്ക് വേറെ തന്നെ കൊറച്ചൊരു ഉപ്പ് മാവ് രാവിലത്തെ വല്യ ദോശേന്റെ കൂട്ട്ണ്ടെങ്കിൽ അത്ചുട്ട് കൊടുക്കും അതൊന്ന് പിന്നെ പുട്ട തെല്ലാന്നെങ്കി അന്നേരം മെനക്കെടാൻ നിക്കൂല അപ്പവൾക്ക് ചെറിയ ഇങ്ങനൊര് എരിവും മിച്ചം പോലെ പച്ചരി തേങ്ങയിലൂട്ടിട്ട് ഇങ്ങനെ പിന്നെ ഒരു പഴം പുഴുങ്ങിട്ട് കൊടുക്കും അത് അത് വേറെ പണി അങ്ങനെ സ്റ്റപ്പ് സ്റ്റപ്പ് സ്റ്റപ്പായിട്ട് എപ്പളും പണി തന്നെ
അതെ ചുമ്മാ ഇരിക്കാൻ സമയം കിട്ടത്തില്ലല്ലേ
ആഹ് പിന്നെ എല്ലാം സ്ലോയ്ലാ മെല്ലനെ എടുക്കും അങ്ങനെ രാവിലത്തെ ആ ഒര് സ്പീഡ് കളി കഴിഞ്ഞാ പിന്നെല്ലം പാ മട്ടായിരിക്കും, രാത്രി ആയാലും പണിയായിരിക്കും
അലക്കെല്ലാം അവടെ നിക്കും ഇതെല്ലാം ആവുമ്പ അയ്നെടക്ക്‌ ചെ എല്ലാർക്കും രാവിലെ അലക്കയും അതൊരു പണി ആഹ് ഇതങ്ങനെയല്ല ആ അതെ ഏറ്റം വൃത്തികെട്ട പണിയാണത് അല
ആ അത് കഴിഞ്ഞ് അലക്ക്‌ കഴിഞ്ഞാൽ അത് ലാസ്റ്റാ അലക്ക്ന്നെ അലക്കി കഴിഞ്ഞാ പിന്നെ കുളിക്കും, കുളീം കഴിഞ്ഞാ പിന്നെ പണി ചെയ്യത്തില്ല.
അതാണേ ഭക്ഷണത്തിന്റെ നമ്മള് പാചകത്തിന്റെ പറഞ്ഞിട്ട് അങ്ങെത്തിപ്പോയി പാചകം എന്ന് പറഞ്ഞരു ഭയങ്കരെ ഏഹ് പാചകം ഓരോരാൾക്ക് നല്ല കലയാണ് പക്ഷെ എനക്കൊരു കൊലയാണ് കൊലയാണ്. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ശെരി.